ഹലോ
ഹലോ എന്നെടുക്കുവാ
കേക്കുന്നു ആ
ആ കേക്കുന്നുണ്ട് കേക്കുന്നില്ലേ?
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ടുക്കുവായിരുന്നു.
ഞാനത് കോള് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. എങ്ങനെ കിടന്നോ? കഴിച്ചോ?
ഉം കഴിച്ചു കിടന്നില്ല കിടക്കണം ഭക്ഷണം കഴിച് പൊങ്ങിട്ടേ ഉള്ളു
പഠിക്കുവാണോ
ആ പഠിക്കയാണ്
മ്
ഞാൻ ഓൺലൈനയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു.
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
ചേച്ചിയും കൊച്ചു ചെയ്യുന്നു.
ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുവടാ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കവാ
പഠിപ്പിക്കാണല്ലേ ഏതാ സബ്ജക്റ്റ്
അപ്പം എല്ലാ സബ്ജക്ടും തന്നെ നമുക്ക് പഠിപ്പിക്കണം.
ഏതായെടുത്തെ
നമുക്ക് പ്രത്യേക സബ്ജ എല്ലാ സബ്ജക്ട് നമുക്ക് വേണം ഡി എൽ ഡി യൊക്കെ എല്ലാ സബ്ജക്ട് ഓൾ സബ്ജക്ട്
ഓ എവിടെയാ പഠിക്കണേപ്പൊ
പഠിച്ചു കഴിഞ്ഞു പഠിച്ചു പടുത്തം എല്ലാം കഴിഞ്ഞു ഇപ്പൊ പഠിപ്പിക്കാനല്ലേ പോകുന്നേ
ഓ പടിപ്പിക്കാൻ പോവാ എങ്ങനെയൊണ്ട് ടീച്ചേഴ്സിങ്ങ് കോസ്
നല്ലതാ കൊഴപ്പില്ല സൂപ്പറാ നല്ല ജോബ്
പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ പോവാലെ എന്തോര വരെ പഠിപ്പിക്കാപ്പൊ
ത്ത് വരെ പോകാം
എത്ര
ഏഴാം ക്ലാസ്സ് വരെ പഠിപ്പിക്കാം
ഏത് സബ്ജക് വേണേലും പഠിപ്പിക്കാലേ
ഏത് സബ്ജെക്റ്റ് വേണേലും പട്പ്പിക്കാം
ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു കോഴ്സായിരുന്നേ പക്ഷെ ചെയ്യാൻ പറ്റീല
ഹലോ
ആഹ് ടീചേഴ്സ് എനിക്ക് ഇഷ്ടുള്ള കോഴ്സ് ആയിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല ഇല്ല എനിക്കാദ്യം ഇഷ് ഇഷ്ടായിരുന്നു പഠിപ്പിക്കാനെല്ലാം പക്ഷെ കംപ്ലീ റ്റാക്കി ചെയ്യാൻ പറ്റിയില്ല
ഓ എത്ര പേരുണ്ട് വീട്ടില്
നാല്
പിള്ളേരാണോ
ആഹ്
എത്രാമത്തതാ
ഏ
മോള എത്രാമത്തതാ
ഞാൻ മൂത്തത്
ചേച്ചി ബാക്കി പിള്ളേർ ബാക്കി എല്ലാരും പഠിച്ചോണ്ടിരിക്കുവാണോ
ആഹ് പഠിച്ചൊണ്ടിരിക്കയ ഒരാൾ പ്ലസ് വണ്ണിനെ കേറുന്നു ഒരാള് ഒമ്പതില് ഒരാള് ആറില്.
അച്ഛനു അമ്മയോ?
ആ അച്ഛനും അമ്മയൊണ്ട്.
ജോലിയൊക്കെ?
ആ അച്ഛൻ ഡ്രൈവറ് അമ്മ ഹൗസ് വൈഫ് പിന്നെ ഒരു ഫാക്ടറിയില് പോകുന്നുണ്ട്.
ഫാക്ട്രി.
ആ ഫാക്ടറില്.
ആ അടുത്ത് തന്നെയാണോ?
ആ അടുത്
അതെന്നാ ഫാക്ടറിയാ?
ഈ പുളിയുടെയൊക്കെ
പുളി?
പുളിയുടെ ഒക്കെ ഫാക്ട്രി.
ആ അതെന്നാന്നെ ചെയ്യുന്നേ അവിടെ?
അത് പുളി ഇത് വൃത്തിയാക്കി മെഷീനിൽ കേറ്റി ഇത് ഇതാക്കി അത് ഒട്ടിക്കല് പുറത്തില് ആ പാക്ക് ചെയ്ത ചെലത് വൃത്തിയാക്കൻ കിട്ടും അങ്ങനെയൊക്കെ.
ശമ്പളവൊക്കെയോ?
ശമ്പളം കൊറവാ എന്നാലും ഉണ്ട് കെട്ടിനനുസരിച്ച പൈസ.
ആ വീട്ടി നിക്കണ്ടല്ലോല്ലേ?
ഉം ഒരോ കെട്ടിന് ഇത്ര രൂപ. അങ്ങനെ അങ്ങനെ ആ ആ ആ കമ്പനി ആയിട്ട.
കാലാവസ്ഥയോക്കെ എങ്ങനുണ്ട്?
കാലാവസ്ഥ ഭയങ്കര മഴയാണ് അവിടെ എന്താണ് അമ്മയൊക്കെയോ അച്ഛനൊക്കെയോ സുഖയിട്ടിരിക്കുന്നോ?
മൂന്നു പേര് ഹസ്ബന്റ് കൊച്ച് ഞാന്. അവര് കൊച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുവ അവര് ര എന്തോ ആ അതെടാ അതെ അതെ അതെ കൊച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുവ അപ്പം പെങ്കോ ച്ചെ
ഓ ആണല്ലേ?
ആ
അവളോറങ്ങിയോ?
കെടന്നു കെടന്നു കെടന്നു. ഇപ്പ കിടന്നതേ ഉള്ളു, ഞാന് എന്റെ ആ ടാസ്ക് തീരാറായി ഒരേ ഒരു ഗോള് മാത്രവേ ഉള്ളു. അപ്പ അത് ആ അതെ അതെ അത് തീർത്തേക്കാം ന്നത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തെ ക്കാനോർത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവ അങ്ങനെ വിളിച്ചപ്പള കൊച്ചിനെ കിട്ടിയത്.
ആ ഇത് പക്ഷെ ഞാൻ അങ്ങിടല്ലേ വിളിച്ചേ?
ആ ഇപ്പ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിക്കുവല്ലോ.
ആഹ ഓക്കെ എനിക്ട്ടാസ്കൊ ന്നും ആയിട്ടില്ല എനിക്ക്നി വാണ്ട
ആണോ ടാസ്ക് ആയിട്ടില്ല ടാസ്ക് ആയിട്ടില്ല
ഇല്ല ഒന്നും ആയിട്ടില്ല കൊറേയുണ്ട്
പിന്നെ എങ്ങനെ ഇപ്പൊ ഫോണെഫ്രണ്ട് വിളി ഇത് അതല്ലേ അത എങ്ങനെ വിളിക്കുന്ന
ഫോണേ ഫ്രണ്ടിലാണലോ ഫസ്റ്റ് ടാസ്ക് മുപ്പത് പേരെ വിളിച്ചിക്കാന്നുള്ളത്
ആഹ
ആ അതായിട്ടില്ലേ ഇതുവരെ
അതെല്ലാം ഇപ്പൊ സംസാരിക്കുന്നേ
ആഹ് അതാ സംസാരിക്കുന്നത് എനിക്ക് ഇനിയും വേണം ഇന പത്തേ ആയിത്തുള്ളു
ആഹ അത് കൊഴപ്പല്ല അത് ചെയ്യാം ഉം
ഒരാഴ്ചക്കുള്ളല്ലേ മുപ്പത് പരെ വിളിക്കണ്ടേ അങ്ങനെയല്ലേ
ആഹ അങ്ങനെയാ പറഞ്ഞെ
ആഹ്
മുപ്പത് പേരെ വിളിക്കണോന്നല്ല മുപ്പത് പേരെ വിളിക്കണം എന്നല്ലടാ അങ്ങനെയല്ലല്ലോ
ആ നമ്മളത് ഒരു അഞ്ച പേരഞ്ച് വെച്ച് കഴിഞ്ഴുമ്പോ അടുത്തത് ടാസ്ക് ഇപ്പ വരുല്ലേ ആ അങ്ങനെ എ ഊഹത്തിൽ ഞാൻ മുപ്പത് പറഞ്ഞതാ ചിലരിലെല്ലാം സ്ക്രീൻഷോട്ട് ഇടുന്നേനെല്ലാം മുപ്പത് മുപ്പതതെന്ന് കാണിക്കുന്നുണ്ടായില്ലേ അപ്പ ഞാനോർത്തു മുപ്പതായിരിക്കും എത്രയാന്നൊന്നും അറിയില്ല
മുപ്പതാ മുപ്പതാന്ന എന്നോടും പറഞ്ഞ ആദ്യത്തെ ടാസ്ക് ഞാനും ചെയ്തൊണ്ടിരിക്കുന്നു ഇന്നത്തോട് അത് കംപ്ലീറ്റ് ആകും
അതെങ്ങനെയാ കംപ്ലീറ്റ് ആവന്ന് അറിയണേ അപ്പൊ
ഞാന് കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയതാ കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് തുടങ്ങിയതാ
ആണോ ഞൻ രണ്ടു ദിവസം ആയി്
അതാ പക്ഷെ എനിക്ക് സമയമില്ലെന്നേ സമയമില്ലായിരുന്നു അതുകൊണ്ട സ്കൂളിൽ പോകുന്നൊണ്ട് വൈകുന്നേരം അത് കറക് ഇത ഈ ഒൻപതിലുംര കഴിഞ്ഞിട്ടാണ് ആയാലും ആഹ അതാണ് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ലല്ലോ പകലൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല സമയമ ഇല്ലാത്ത കൊണ്ട്
ആ ലൈറ്റ് ആയി ഓല് ഫസ്റ്റിലെ ചെയ്തു ടാസ്ക്കൊക്കെ ടാസ്ക് ഒക്കെ കമ്പ്ലീറ്റ് ആക്കി സെറ്റാ അല്ലേ ടീച്ചറെ
അതെ അതെ അതെ അതെ ഉം പിന്നെ വെച്ചാര് എ എല്ലാ കോളുകളും അങ്ങനെ കറക്റ്റയിട്ട് പർഫറ്റയിട്ടാകുന്നില്ല എടക്ക് കട്ടായി പോന്നു ഒന്ന് രണ്ട് കോൾ അങ്ങനെ സൗണ്ട് ഇല്ലാതെ പോകുന്നു അങ്ങനെക്കെ ഒണ്ട് സൊക്കെണ്ട്
ഞ ആ കഴ്ച് എന്നാര്ന്ന് സ്പെഷ്യലൊക്കെ
സ്പെഷ്യലൊന്നുമില്ലടാ ഇന്ന് വൺപയറും അച്ചാറ് മീഞ്ചമന്തി അങ്ങനെയൊക്കെ ഉണ്ടാരുന്നു
ആ അപ്പ ടീച്ചർക്ക് വന്നട്ട് സമയം കിട്ടുവോഇതെല്ലാം ചെയ്യാൻ കുഞ്ഞിന്റെ കാര്യവും ഹബൻഡന്റെ കാര്യ
അല്ലല്ല വൈയിട്ട് ആ നോ കിട്ടും വൈ നാലുമണിയൊക്കെ ആമ്പോം വീട്ടിൽ വരുവല്ലോ
ആ മോളും ടീച്ചറിന്റെ സ്കൂളിൽ തന്നെയാണോ പഠിക്കണ അണ്ട് മോളെ എപ്പഴും കാണാലേ
അതെ അതെ ഒരുമിച്ച ഇറങ്ങ്ന്നേ
ആ
രാവിലെ എങ്ങനെയാ ഈ ഹോട്ടൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെയാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണോ അല്ല
ങ സിക്സ് മന്ത് കോഴ്സ.
ആ ആ ഓൺലൈനായിട്ടാണോ ക്ലാസ്.
ആ ഓൺലൈന.
ഓ നല്ലതല്ല. തും കൂടല്ലേ?
ഏ
നല്ല കോഴ്സല്ലേ
ആ നല്ല കോഴ്സാണ് കൊഴപ്പൊന്നുല്ല
വേരെന്താ വേരെ എന്തോ
ക്കെങ്ങന്ണ്ടവ്ടെ
മഴ ഇണ്ടായിരുന്നു ഇന്ന് കൊഴപ്പയില്ല
ഓ അവടെ എങ്ങനെ വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടോ വൈറസും കാര്യങ്ങളൊ
ഉണ്ടെന്നെ ണ്ട് വൈറസ് പേരും പറഞ്ഞിട്ട ല്ല കേട്ടോ ഞനോ ഞാന് എന്തോ
ശിഖെല്ലന്ന് പർഞ്ഞൊരു വൈറസ്
എന്നാ വൈറസ്
മറ്റേ പനീരെക്കെ
ആ അയ്ന്റെ പേരെന്താ?
വൈറസ്
ശിഗല്ല അല്ലേ ഇവടെ അങ്ങനെ കേട്ടിട്ടില്ല കെ ഇവടെ ങ്ങനാ ഇല്ലാട്ടോ അതെങ്ങനെയാ അതിന്റെ സിംറ്റംസ്
അത് ഛർദി, പനി, വയറിളക്കം, ലൂസ് മോഷൻ പോലെ ഉണ്ടാവും ഛർദ്ദിയാണ് ഫസ്റ്റ് ഛർദി അൻട്ട് ലൂസ് മോഷൻല് ചെറിയ ബ്ലഡ് പോലത്തെ സംഭവങ്ങളെല്ലാം കാണും. ഇങ്ങനെ ഇടയ്ക്കിടക്ക് ലൂസ് മോഷൻ പോലെ ചെറിയ ചെറിയ ബ്ലീഡിങ്ങ് പോലെ ഉണ്ടാവും. അതിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാ. പിന്നെ ചെറിയ ഒരു പനി അല്ല ഓവറായിട്ടും വൊമറ്റിംഗ് ആണ് ശരിക്കനും വരുന്നത്. പനി ചെറുങ്ങനെ ഇണ്ടാവോളൂ. വോമിറ്റിംഗ് ഉണ്ടാവും വെള്ളത്തിലൂടെയാണ് മെയിനായിട്ട് പകരുന്നെ. പിന്നെ ഛർദ്ദിക്കുന്നവരുടെ വായിലൂടെയും പകരുന്നു
ഭയങ്കര ക്രിട്ടിക്കലാണോ
ആ വന്നാ കൊറച്ച് പ്രശ്നാ. ആന്റിബയോട്ടിക് ഒക്കെ എടുക്കണന്നാ പറഞ്ഞേ ഫോണിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ അടുത്തിടക്ക് ഷിഗെല്ല വൈറസുകൾ സ്ഥിതികരിച്ചു പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മള് കുമളിടെയൊക്കെ അടുത്താണോ താമസം
ക്കിയാണോ വീട്
അല്ല ഞാൻ ചോയിച്ചത് കുമളിയുടെ അടുത്താണോ താമസോന്ന്
അല്ല എന്ന പക്ഷെ കുമളി എന്റെ നാടാണ്
എന്തോ
കുമളി എന്റെ നാടാണ് പക്ഷെ കുമിളിയിലല്ലേ ഇ ഇപ്പനേ കുമളിയിലാണ് ഞാൻ ജനിച്ചതും വളർ അതെല്ലാം ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്താണ്
കുമളിയില് എവിടെയാ
തങ്കമണി
ആ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് പോയോ
ആ ഇപ്പൊ നമ്മള് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി
ഓ ശരി ശരി നമ്മള് ഏകദേശം ആ ഭാഗത്ത് തന്നെയാ കെട്ടോ പറഞ്ഞ ആ പ്ലേസി തന്നെ ആ അവിടെ തന്നെ
ഹസ്ബൻ്റ് എന്താ ചെയ്യുന്നേ?
ഹസ്ബൻറ് സൂപ്പർവൈസറാണേ
ആ ഷോപ്പിലാ
അല്ല അല്ല അല്ല ഇവിടെ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റില പുഴങ്ങനെ അയ്യോ പക്ഷേ ഇ സ്കൂളിലൊക്കെ പിള്ളേർക്കൊക്കെ പനിയും ജലദോഷവും ക്കേ ആണെ
ഓ ആഹ് ഇപ്പൊ മഴയെ പിന്നെ പനിയും ജലദിവഷം വിട്ട് മാറില്ലല്ലോ
എന്തോ
പനി മഴയായിട്ടുണ്ടെങ്കി പനി ജലദോശൊന്നും വിട്ടു മാറില്ല
അതെതെ അതെ അതെന്നെ
എല്ലാർക്കും പനി ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് ഉം
എന്നാ വിളിക്കാം ആയിക്ക ഓ.
ഓക്കെ.